ഹലോ കേൾക്കുന്നുണ്ടോ
ആകേൾക്കനുണ്ട് എന്റെ വോയിസ്‌ ക്ലിയർ അല്ലേ ആ എന്താണ് വിശേഷം
സുഖാണേ
ആ ഓക്കേ ഞാനിതാ ഞാനേ ഓഫീസിന്ന് ഇറങ്ങിയിട്ടേ വീട്ട വിട്ടിലേക്ക് പോവാ പ്രിയദർശന ബസ് കാത്ത് നിൽക്ക അ ഹ വെറുതെ വർക്ക് ചെയ്യണെച്ച വർക്ക് സ്റ്റാട്ട് ചെയ്തിട്ടില്ലേ ട്രെയിനിങ് ഇണ്ടായിരുന്നു അപ്പ ട്രെയിനിങ്ങിനുവേണ്ടി വന്നികാ അപ്പൊ ബസിന് വേണ്ടി കുറച്ച് നേരത്തെറങ്ങി നിക്കാ ബസ് മിസ്സാവരുത് എന്ന് വിചാച്ചിട്ട്
ആഅങ്ങനെ ആഹ് ശരി
എന്തായി ഈവെനിംഗ് ചായ കുടിച്ചോ
ആ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്ക
ആ ഒന്നിനക്ക് ഓഫീസില് ചായയും മാഗിയൊക്കെ ഉണ്ടായിരുന്നു ഞാനായിരുന്നു നൈകന്റെത് അപ്പൊ വയറ് ഫുള്ളായി അപ്പ രാത്രിൽ എന്തേലും കഴിച്ചാ മതില്ലെങ്കിൽ വീട്ടിൽ പോയേക്ക് ചായ എന്തങ്കലും കഴിക്കും ണ്ടി വന്നരും ഓഫീസിന്ന് ചായയും ഇതും കഴിച്ചപ്പോ വയറ് ഫുള്ളായി
എവിടെ അടുത്ത് തന്നെയാണോ വീടിന്റെ അടുത്ത് തന്നെയാണോ
അല്ലല്ല പത്തൊമ്പത് കിലോമീറ്റർ വരാണ്ട് അപ്പ രാവിലെ അവിടുന്ന് ഏട്ട് എട്ട് മണി എട്ട് പത്തിന് ഇറങ്ങു ഇവിടെ ഒമ്പത് മണിക്ക് എത്തണം പക്ഷെ ഇന്ന് ലേറ്റ് ആയിടോ ഇന്ന് ഒമ്പത് ഇരുപത് ആയി കറുമ്പോ
ആഹ് ശരി അപ്പൊ നീ വീട്ടിലെ വരാൻ രാത്രിയാവുലേ
രാത്രി ആവില്ല ഒരു ആറുമണിയക്ക് ആറു മണിയുടെ മുന്നക്കെ ആയിട്ടെത്തും ഈ ബസ്സിനാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കണ ബസ് കിട്ടയില്ലെങ്കിൽ ഏ വേറെ ലിമിറ്റഡ് ഇഷ്ടം പോലെപ്പ എന്റെ മുന്നിക്കൂടെ പോയി എന്ത്
വീട്ടിക്ക്
ഒമ്പത് മിനിറ്റ്ല്ല അരമുക്കാ മണിക്കൂർണ്ട് ആറുമണിയുടെ മുന്നായിട്ട് ആറു മുന്നട്ട് എത്തേണ്ടതാണ് ലിമിറ്റഡില് ഞൻ ചോറുമ്പോഴേ അത് അങ്ങനെ എല്ലാ സ്റ്റോപ്പിലും നിർത്തില്ലല്ലോ അപ്പൊ അത് കറക്റ്റ്- കുറച്ച് സ്പീഡിൽ എത്തും മറ്റുള്ള ബസ്സ് പോലെ ഇങ്ങനെ എല്ലാടുത്തും നിർത്തില്ല അപ്പൊ ഞാനിപ്പോ പ്രിയദർശിനി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാ ആ ബാസ്സ് കിട്ടുകയാണെങ്കി പിന്നെ ഫ്രീ ആയിട്ട് പോവാലോ ആ സിറ്റ് ആ സീറ്റ് ഇല്ലേലും കൊഴപ്പില്ല അതൊന്നും ഇതേപോലെ ലിമിറ്റിഡ് സ്റ്റോ- ആണല്ലോ സ്ഥലംഇല്ലേലും കൊഴപ്പില്ല നിന്നിട്ടും പോവാ അതിനെവേണ്ടിട്ട് വെറ്റ് ചെയ്യണ് അത് കെ- എസ്ആർടിസി സ്റ്റാന്റിന്ന് അത് അഞ്ച് പത്തിന്ടുക്കും അപ്പൊ ഇവിടുക്ക അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് ദൂരെ കാണുള്ളൂ എന്ന് വിചാരിക്കുന്നു അപ്പ ഞാൻ നേരത്തെ തന്നെ വന്ന് നിന്ന് അത് മിസ് ആവണ്ടന്ന് വെച്ചിട്ട് എന്താ - അ നിങ്ങൾക്ക് ചായക്ക്
ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങള് എണ്ണക്കടികളോ അങ്ങനെ പലഹാരം ഒന്നും തിന്നണ ആൾ- ആക്കാരല്ല കൂടുതലായിട്ടില്ല ആ പിന്നെ വിരുന്ന വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഞമ്മള അങ്ങനെ എന്തേങ്കലുമൊക്കെ ആ ചെയ്യ ഉണ്ടാക്കോ അങ്ങനെ കഴിക്കോ പിന്നെ വൈകുന്നേര ചായ പരിപാടി കൂടുതലായിട്ട് ഇല്ലവിടെ വീട്ടില് ഉം ആഹ എന്തേലും ഫ്രൂട്ട്സോ- ആഹ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നല്ലാതെ ഹസ്ബൻഡ് പിന്നെ ആ ഷുഗർ ഉള്ള ആളാ മ്മ് ഇപ്പാ- ഷുഗർ തുടങ്ങിക്കാണ് ഇരുപത്തെട്ട് വയസ്സൽ തന്നെ തുടങ്ങിയതാ ആ ഹസ്ബൻഡന് ഇരുപത്തെട്ട് വയസി - തുടങ്ങിയതാ ഉം ഷുഗർ തുടങ്ങിട്ട് ഇപ്പ എട്ടൊമ്പത് വർഷമായി
ആഹ അതെ അത് നമ്മളിനള് നമ്മളിപ്പോ ഒരാളെയും പറയണ്ടേ ഇനി എന്റെ വയസി ഇപ്പോ വളരെ നല്ല ചെറുതാണെന്നല്ല പക്ഷെ ഇപ്പ തന്നെ എനിക്ക് കൊളസ്ട്രോളിണ്ട് ഞാനി കാ ഈ മാസം ടെസ്റ്റ് ചെയ്തതാ പിന്നെ ഡോക്ടർ പറഞ്ഞ് അടുത്ത മാസം കൂടെ അടുത്ത മാസം ടെസ്റ്റ് ഞാനിപ്പൊ രണ്ട് മാസം എന്റെ വെക്കേഷനില് എന്റെ വീട്ടിൽ പോയി നിന്നപ്പോഴേ അടിപൊളി ഫുഡാഡിയായിരുന്ന് എനിക്കറിയാായിരുന്നു എനിക്കിന പൊറം- ഈ ഷോൾഡറിന്റെ അവിടെ നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പാ ഞാങ്ങനെ ഞാൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു അ ഞാനത് പിന്നെ വെക്കേഷനായിപ്പോ നിർത്തി അപ്പൊ പിന്നെ ഞാ പറഞ്ഞു ഉമ്മ - ചിത്താറായും നി വലിയ ഡാൻസ് കളിക്കാ പോകണേ എവിടെ തടിണ്ടാ- അങ്ങനെങ്ങെയന്നക്കെ ഉമ്മാക്ക് അറിയില്ലോള്ളത് എന്ത സംഭവം എന്നുള്ളത് എല്ലാരും വിചാരം ജിമ്മിന് പോകാന്ന് തടി കുറക്കാന്നുള്ളൊരു മെയിൻ കാരണ പക്ഷെ അതൊന്നല്ല ഇഹ് നമ്മള് ര് ജിമ്മന് പോന്ന് പറണത് തടികൊറക്കാനു ള്ള കാര്യ മാത്രെള്ള അത് നമ്മളെ ഹെ ഇപ്പോഴും വേറെമായിരി കാണ്ന്നുള്ളത് ണ്ടല്ലോ
ആ അതെ
ആഹ അപ്പൊ അങ്ങനെ ഇപ്പിയും മ്മാനോട് പറ് പറയും പ്പൊ ഉമ്മാനെ സീത്ത പറയും ഈ അതിന് വേണ്ടി റിസ്ക് എടുക്കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ ത് ശരി
ആഹ എനിക്ക് ബസ് കിട്ടി ഞായില് കെറാണ് കേട്ട്വ
ആഹ ആയിക്കോട്ടെ കേറ്
കേറിസം സെരി
ആഹ ആഹ പിന്നെ ആഹ
ഉമ്മാനോട് പറഞ്ഞാലും ഉമ്മതും മനസ്സിലാക്ക
ആ എനക്ക് പിന്നെ കൊളസ്ട്രോള് ഷുഗർ പ്രഷർ അങ്ങനത്തൊന്നും ഞാൻ നല്ല വെയിറ്റള്ള ആളാ
ആഹ ആഹ
ഞായ് ഇപ്പൊ എമ്പത്തഞ്ച് എൺമ്പത്തിനാല് അത്രൊക്കെ വെയിറ്റ് ഇണ്ട് ഉ
ആ എവ്ട്ന്ന്വൊട്ടെ എയിം ആയോന്ന് പറയന്നോട്ടെ ഞാന് കേ എന്റെ എക് സെക്കു സ്
അ ആഹ ഞാൻ പറയാം
ആ ഞാന് എന്താ പറയാ എന്റെ വൊഴ്‌സ് ക്ലിയർല്ലേ
വേറാണെ
ആ ഓക്കെ അപ്പൊ വെയിറ്റ് കൊറച്ച് വന്നിട്ട്
എവിടെ ഞാന് വെയിറ്റ് കൊറ കൊറക്കാൻ വേണ്ടീട്ട് ഭക്ഷണൊക്കെ കൊറച്ച് ക്കും അപ്പ അധികം വെയിറ്റ് കൂടും ഒരു ഒരു മാസം ഫുള്ളായിട്ട് രാത്രി ഭക്ഷണം ഒഴിവാക്കി
ഇവ് ചെയ്യുന്നത് എങ്കി പൊട്ടത്തര എന്റെ എന്റെ റിലേറ്റീവ്സില് ഒരുപാട് എന്റെ കസിൻസ് ഒക്കെ ചെയ്യണ ഒരു വലിയ പണിയണത് ഈ ഭക്ഷണം കണ്ട് ഗ് ക ട്രോളീ അല്ലാണ്ട് കട്ട് എയ്യും പക്ഷെ ഇ ഭക്ഷണം കട്ട് ചെയന്ന് ക്ഷാ അതിൽ നിന്ന് ഒർണം ഇഷ്ട്ടം പൊലെ വെഇഘ്ടറ്റ് അങ്ങട്ട് കൂടാ തോന്നാ
ആ ശ് അതാണ് ഇൻക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതാണ് ഇന്റെ എടത്ത് എല്ലാരും പറയറ്റെ ആ ത് രു ഭക്ഷണം ഒഴിവാക്കു ഒഴിവാക്കട ഞ്ഞാ ഒരു മാസം ഫുള്ളായിട്ട് രാത്രി
ഒരു കാര്യം ശ്രദ്ധിക്കണം രാത്രി ഭക്ഷണം ഒഴിവാക്കെ അല്ല വേണ്ടത് കൊറക്ക് രാത്രി വളരെ പ കൊറച്ച് കഴിക്കാ അമ് നേരത്തെ കഴിക്കാ ഒര് ഏ ഏഴ്‌ മണി ഏഴ് മണിടെ മുന്നേട്ട് കഴിക്കാൻ നോക്ക ഇനി കൂട കഴിഞ്ഞ ഏഴര അതിന്റെ അപ്പുറത്ത് കഴിക്കരുത് ഇനി വെശ്ക്ക് മാറുന്നില്ലന്ന് ട്ട് ന്നെല്ല് എട്ടരാ ഒമ്പതരാ ആ ടൈമ് ഓം ഫ്രൂട്ട്സോ രാ ത്രി പാല് കുടിക്കാണ്ട് പകല് പാല് കുടിക്കാന് ഇത് രാത്രിക്കെ അത് രാദേവ് പാല് ഇപ്പഴും രാത്രിയാണ് നല്ലത് ആ അങ്ങനെ ചെയ്യാ അല്ലാതെ നമ്മളിങ്ങനെ ഭക്ഷണം കട്ട് ചെയ്തിട്ട് ഒരു കാര്യല്ല അപ്പോൊ എ എന്റെ റിലേ അങ്ങനത്തെ എന്റെ സിസ്റ്റർ അങ്ങനെ തന്നെ ആൾക്ക് അലർജി കൂടി കൂടിയിട്ടേ ഇനി ഡോക്ടർ ടെസ്റ്റിനെ എഴുതാത്തൊരു ടെസ്റ്റ് ക്കുല്ലാ എല്ലാ ടെസ്റ്റും കഴ്‌ഞ്ഞ പക്ഷെ അതിലൊന്നും ആൾക്ക് കൊഴപ്പല്ല പക്ഷെ ഇനി ആകെള്ളത് വെയിറ്റ് കൊറേക്കാ എന്നുള്ളതാണ്
ഇന്നോട് പറഞ്ഞതാ എൻക്ക് അതേ കംപ്ലൈന്റാ അലർജി ഇണ്ടായിട്ട് എനക്ക് ഇങ്ങനെ ശ്വാസം എവിടെ ശ്വാസം തിങ്ങലായിട്ട് വഞ്ഞെന്ന് ആ ലെൻസ ത്തിന് വരെ ബാധിക്കുണ്ട് പെട്ടെന്ന് ആ പിന്നെ വെയിറ്റ് കുറക്കണം പറഞ്ഞതാ
ആഹ ആഹ് അതന്നെ
പിന്നെ ഞമ്മക്കന്ന് അത്രയ്ക്ക് പറഞ്ഞ് അരാൻ ശരി ക്ക്‌ അറിന്ന ആൾക്കാരും പറഞ്ഞരൂല ഈ രണ്ടു മാസം ഫുള്ളായിട്ട് രാത്രി ഭക്ഷണം കട്ട് ചെയ്ത കാരണത്താല് ഞാന് പതിനഞ്ച് കിലോ കൂടി ഉം
അതിലൊന്നും ഒരു കാര്യോം ഇല്ല
ഇല്ല കാര്യല്ലേ അത് ഞമ്മക്ക് അത്ര അറിയൂല്ലല്ലോ പറഞ്ഞു തരാനും ആരും ഉണ്ടായില്ല
അറിയാ
ഉം അതെ ഇപ്പൊ പിന്നെ അങ്ങനെ പോണ്ടി ഇപ്പൊ എനിക്ക് എന്താണ് മെയിൻ പ്രോബ്ലം എന്താച്ചാല് ബ്ലഡിന്റെ കൊറവാണ് ബ്രഡ് ആഹ് ബ്ലഡ് ആകെ ആറോ നാലോ ഏഴോ അങ്ങനെയൊക്കെ ആവാണ് അപ്പൊ ഫുഡ് ഫ് ഫുള്ളായിട്ട് നമ്മക്ക് ഒഴിവാക്കാനും കഴിയൂല
അങ്ങനെയാകുമ്പോ അതെ
ആഹ് അതെ
മാസം ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ഒരു പോയിന്റ് കൂടുതലായി കാണി ഭങ്കര സംശയമായി കൊറച്ചാള് കൂടിയപ്പോ എന്തായി
ആഹ്
ഓള് ഹൈലെവലായി പക്ഷെ കൊഴപ്പല്ല ബ്ലഡ് എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആയ ടൈമില് വരെ ഇനിക്ക് തീരെ ബ്ലഡ് ഇണ്ടായിരുന്നില്ല അങ്ങനെ ആഹ് മ റ്റൂ മന്ത് കൂടുമ്പോ ബ്ലഡിന്റെ ഒരു മ ഒരു ഇതുണ്ടല്ലോ ഏഹ് ആ മരുന്ന് ബ്ലഡ് കയറ്റിയിരുന്നു എനിക്ക് അത്ര പോലും ബ്ലഡ് ഡ് ണ്ടായിരുന്നില്ല എപ്പഴും ഇന്നിട്ട് ഹസ് ഹസ്ബൻ്റ് എപ്പഴും ഇത് ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ ബീറ്റ്റൂട്ട് പുഴുങ്ങിയിട്ടും പുഴുങ്ങിട്ടും ജ്യൂസ് അടിച്ചിട്ട് ഇതാക്കും ഏഹ് പച്ചക്കും ജ്യൂസ് അടിച്ചിട്ടതാക്കും ആഹ് അല്ല ഏഹ് ബ്ലഡിന് വേണ്ടിയിട്ടേ പിന്നെ പൊമോഗ്രാനേറ്റ് ഒക്കെ നല്ലോം വേടിച്ചു തരും ഏഹ് ഞാൻ പറ കാര്യല്ലാ അങ്ങനെങ്ങനെയൊക്കെ പക്ഷെ ബീറ്റ്റൂട്ട് നല്ലതാട്ടോ ഒന്നും കൂടെ അപ്പൊ പച്ചക്ക് ജൂസടിക്കാൻ ഒന്നൂടെ പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ട്ടാവണില്ല
പക്ഷെ അത് അതിൽ അതിലൊന്നും കാര്യല്ല ഞാൻ അതൊക്കെ എത് എത്രോ കുടിച്ചതാണ് കുടി
ബോഡിക്കും നല്ലതാ പിന്നെ ബ്ലഡിന് അയോൺടെ ടാബ്ലറ്റ് ആഹ് ഇല്ല അയേണിന്റെ ടാബ്ലെറ്റ് ഇണ്ടല്ലോ അതും കൂടെ കഴിക്കണട്ടോ ഞാൻ അതും കഴിച്ചിരുന്നു
ആഹ് അതും കഴിക്കണം അല്ലേ ടോണിക്കോ അങ്ങനെ എന്തേ ഞാന് ഇനിക്ക് ബ്ലഡ് ഇപ്പോ കൊറച്ച് പത്ത് ഒരു പതിനൊന്നൊക്കെ ആയത് ബീറ്റ്റൂട്ട് ലേഹം കഴിച്ചിട്ടാ ഞാനത് അതൊരു രണ്ട് മൂന്ന് ഡപ്പ് പ്പ കഴിച്ചു അയിന്റെ ശേഷാണ് എനിക്ക് ബ്ലഡ് ഒരു പത്ത് പതിനൊന്നൊക്കെ ആയത് ഇപ്പോ
ആഹ് ഓക്കെ ഓക്കേ പിന്നെ നമ്മള് നന്നായി എല എലക്കറികൾ ഇവരിത് ഞാൻ ഡോക്ടറെടുത്ത് പോകുമ്പോ ഡോക്ടർ പറയും എലക്കറികളും അതുപോലെ ഈ മറ്റെ ഇരുമ്പിന്റെ ച ചട്ടിയുണ്ടല്ലോ ഇരുമ്പ് ഇരുമ്പിന്റെ ചട്ടീല് ഏഹ് ഇണ്ടാക്കിയ സാധനങ്ങളൊക്കെ കഴിക്കാൻ ആഹ് അങ്ങനെ കഴിക്കാനൊക്കെ പറയും ഞങ്ങളത് ഞാൻ കൂടുതലും വെജിറ്റബിൾ കഴിക്കുന്ന ആളാ
ഉം ഉം ഉം
എന്നിട്ട് എനിക്ക് കാര്യൊന്നുല്ല പക്ഷെ നമ്മള് പിന്നെ നമ്മള് പ്രശ്നം എന്താച്ചാ വീട്ടിലുള്ള പണികള് മാത്രല്ല അത് മാത്രം നമ്മൾ പറയും ശരീരം എളകണം പക്ഷെ അതുകൊണ്ടൊന്നും കാര്യല്ല നമ്മള് നല്ല രീതിൽ എക്സൈസ് തന്നെ ചെയ്യണം
ആഹ് അതെ
ആഹ് അന്നാതന്നെ കാര്യള്ളൂ നമ്മള് വീട്ടിലുള്ള പണി കള് എന്താ അലക്കല് എത്ര അലക്കും ഇപ്പൊ നമ്മള് എത്ര അലക്കിയാലും അതൊന്നും ഒരു എക്സസൈസിൽ കൂട്ടൂല്ല
പിന്നെ വീട്ട്ത്തെ പണിയൊന്നും ഒരു എക്സസൈസും ഇല്ല ഞാന് രാവിലെ അഞ്ച് മണിക്ക് അഞ്ചര നമ്മളെ നിസ്കാരം കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിന്റെ മുറ്റത്ത് കൂടെക്കെ നടന്നോക്കും പക്ഷെ പക്ഷെ അതൊന്നും എവിടെം എത്തണില്ല
ആ അതെതെ നടക്കില് നല്ലൊരു ഒച്ച പൈസാട്ടോ
എക്സസൈസ് പക്ഷെ ഞമ്മള് നടക്കണ പോലെയല്ല ഫുുള്ളയിട്ട് ഒന്ന് ഒരു ചെറിയ ഓട്ടം പോലെങ്കിലും നടക്കണം
ആ അതെ ഒരു നടക്കുന്നതേ ഞാന് ഇപ്പം ഹ് ജിമ്മില് പോയിട്ട് മനസ്സിലാക്കിയ കാര്യം അ ട്രഡ്മില്ലിൽ കുറേ പേര് കടന്ന് ഓടും കേൾക്കുന്നില്ലേ പറയുന്ന ഒരുപാട് പേര് കിടന്ന് ഓടും പക്ഷെ അതില് കാര്യല്ല അതില് കാര്യല്ല നടക്ക് നടക്ക ഏറ്റവും വലിയ എക്സൈസ് എനിക്ക് പി സിയോടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പോഴാണ് ജിമ്മിന് ജിം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരുപാട്ക്സൈസ് അവിടെന്ന് പറഞ്ഞു കഴഞ്ഞൽ ഓരോ ഡേഴ്സും ഓരോ ഓരോ ബോഡി പാർട്ടിനുള്ള എക്സസൈസാ തര അ അത് എനിക്കതിനുള്ള സജു നെല്ല നടക്കുകന്നുള്ളതാണ് ഞാൻ നടക്കുംതോറും എനിക്ക് നല്ല മാറ്റങ്ങൾ എന്റെ ഫേസിൽ എനിക്ക് ഹെയർ നല്ല ഗ്രോത്ത് ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ കൊറഞ്ഞത ഞാൻ പറഞ്ഞില്ലെ ഇപ്പ രണ്ടു മാസംന്റെ വെക്കേഷൻന് വീട്ടിൽ പോയി നിന്നത്
ആ അതെ അതെ
അതില് പട്ടു അതില് പോയതൊക്കെ കൊറേശ അത്രത്തോളംല്ല കുറേശെ വരലോടങ്ങി ഇപ്പൊ എനിക്ക് ടൈമ് ഇില്ല രാവിലെ എട്ട് മണി എട്ട് പത്തിന് അവിടുന്ന് ഇറങ്ങണം വീട്ടിൽന്ന് ജിമ്മിന് പോയിഴിഞ്ഞ ഏേക്കാലാവകുമ്പഴ തിരിച്ചു വരാ ഞാൻ അഞ്ചരം അഞ്ചുമ മുക്കാലും ജി പോവും അപ്പൊ പിന്നെ ടൈയിം ഇല്ല എനിക്ക് മൂത്ത ആളെ മദ്രസെ പറഞ്ഞയക്കാനൊക്കെ ഉണ്ടേ
ആ അതെ അതെ അതെ
പിന്നെ വന്നിട്ട് പോ ഈവെനിംഗ് ഇങ്ങനെയാണ് പിന്നെ ജിമ്മുള്ളത് ആ ആയിക്കോട്ടെ ശരിട്ടാ താങ്ക് യു